ആ
പിന്നെ വേറെന്തേ
ബേറെന്തയ് ഭക്ഷണം കഴിച്ചു.
ഇന്നരു ഒലർച്ച ഉണ്ടായിരുന്നല്ല. ഇന്നും ഇന്നലൊക്കെ ആയിട്ട് വൈകുന്നേരം പെയ്തി ആ ഉച്ചക്ക്
ആ
ചെയണന്റെ അടുക്കാണ് നമുക്കൊരു മഴണ്ട് വട്ടിച്ചാടിയത് അതിന്റെസം ഇങ്ങനെ ഒരു ചൂ ഇത് ചൂട ഇല്ലാതെ അതി അത് വരി ഭയങ്കര ഇതായിരുന്നു
ആ ആ പിന്നെ
പമ്പ് കിട്ടുവ ഇതല്ലേ ബുധനും വ്യഴല്ലേ അവധി അല്ല വ വെള്ളിയാഴ്ച അല്ലേ
വെള്ളി വ്യാഴം വെള്ളിയല്ലേ
ത്രാഅവധി
ആ ഗവൺമെന്റ് അതിന് അവധി ഒന്നുള്ളൂ
ആ പറഞ് വ്യാഴാഴ്ചക്കതെ അവധി വെള്ളിയാഴ്ചക്കെ കലണ്ടറിന്ന് തോന്നുന്നുണ്ട് വ്യാഴ്ചേ തോന്നുണ്ട്
സിദ്ധിിക്കില്ലടി
ആ പോയാ
ഒന്ന് പോവ ല്ലേ
ആ
ഇന്ന് പുലർചെ അന്നോട് എന്നും ചോയ് ച്ചല്ലോ ജ്ജ്ണ്ട ജ്ജ്ണ്ടാന്ന്
ന്നോട് ചോയിക്കൽണ്ടോ?
എന്നോട് എന്നും പറയൽണ്ട് ജ്ജ്ആണ്ട് പോര്ണ് ണ്ടോ? പോരന
ങ്ങള് ഇങ്ങനെ പറയാന്നല്ല ഇ ന്നെ കൊണ്ടോല്ലല്ലോ അതുകൊണ്ടല്ലേ
ജ്ജ് വരായിട്ടല്ലേ
ഹ ഹ അല്ല ങ്ങള് ങ്ങനെ ഓരോ പോക്കുആയിട്ട് നട്ടപ്പത്തിരക്ക് കേയറിയ ന്റെ പെര പൂട്ടണ്ട തുറന്ന് വെണ്ടക്കോടന്ന് അനക്ക് ന്ന് നാന്റെ അന്റെ പുതീയാപ്ല ണ്ടാവും ഒപ്പൊ
ആ
അന്റെ പുതിയാപ്ല എത്യ
ആ
ഏ ആസ്മപ്പറത്തെ ഏ ആസ്മൻ്റെ പുതിയാപ്പള ടെൻഷനിലാവൂല്ലെ ആസ്മ എന്താ വിശേഷംണ്ടാ
കൂറ്റ് പൊന്തനെയാ
അസ്മക്കോ
ഉം
പ്പല്ല അത് ശരിയയിക്കോളു അന്റെ പൂച്ച എത്ര എടീ അന്റെ പൂച്ച എന്താടീ ഇങ്ങനെ എത്ര എളുപ്പം പൊന്തി
ഇന്ക്ക്
ഞാനന്നെക്കൊണ്ട് ഇങ്ങനെന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇജ്ജ് ഫുള്ള് ഇജ്ജ് ഫുള്ള് അനക്ക് തന്നെ ഡ്രൈവിങ്ങള്ള കാരണം പുയ്യാപ്പള ഒന്നും വേണ്ട പാവം
അതല്ല ഞാപ്പൊരു ഇരുപത് വർഷയില്ലേ
ഇരുപത് വർഷായാലും ആറ് മാ അന്റെ പുതിയാപ്പള നാട്ടില് ആറ് മാസം നിന്നിട്ട് ഞാൻ വിച നാലിസ പ്പന്നെ വിളിക്കാൻ പറ്റുല ന്നൊക്കെ വിചാരിച്ച് സങ്കടം കൊണ്ട് പോണ വിളിക്കാൻ പറ്റില്ല വിചാരിച്ച് പക്ഷെ എനിക്ക് സംഭവം എന്തുണ്ടായി
പ്രാവശ്യം പോയിട്ട് സങ്കടം കൊണ്ട് ഇജ്ജ് ഇന്നേ വിളിച്ചിട്ട് ഒരു മാസം നിന്ന്കാണ്ട്
അതന്നെ പറഞ്ഞത് പിന്നെ അനക് ഇപ്പോ എന്ത് സംഭവിച്ച്ന്ന്
അതും ഇതും കൂടിയല്ലേ ഇജ്ജ് താരതമ്യം ചെയ്യുന്നത് ആ അന്ന് ഒരു മാസം നിന്ന കാണ്ടേ ആണ്ട് പോയി
പിന്നെ
ഇപ്പൊ വന്ന് കാണ്ട് ആറ് മാസം നിന്ന് അത് വ്യത്യാസണ്ട്
ആറു മാസം നിന്നപ്പോ ഇത്രോള്ളു മപ്പളാരെ സ്നേഹം
അങ്ങനെല്ല ഇഞ് ആറു മാസം കഴിഞ്ഞാ തിരിച്ച് വരൂലേ
ആറ് മാസം കഴിഞ്ഞ വരോ മാഷാഅല്ലാഹ്‌ വരട്ടെ
ആഹ
ഉം അത് കഴിഞ്ഞ ഒരു വിശേഷം പോയ ടെൻഷനും ഒക്കെ കൂട്ടി ഇകുറി ആ പുതുക്കത്തിനൊക്കെ തീർന്ന
ഏഹ്ഹ്
ഇക്കുറിയ ആ വന്ന പാടെ അതൊക്കെ ആയതൊണ്ട്
അയിന അങ്ങനല്ല അങ്ങനെ സങ്കടം ഇല്ലാതെ ഇരുത്താൻ വേണ്ടിട്ട് വിഷമം ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്
അന്റെ ഫോട്ടം വെച്ചിക്കണ അതാ ഫോ ട്ടം വെച്ചിക്കണ അവിടെ
ഇല്ല എന്നോട് ഡ്രൈവിങ് പഠിക്കാൻ പോവാൻ പറഞ്ഞത്
അത് പറയല്ലാതെ പ്പോ എന്താപ്പോ ഇജ്
ഇപ്പ ഇപ്പ ഇപ്പൊക്കൊക്കെ അനുമതി തന്നത് അതല്ല എത്രയും കാലം ഞാങ്ങനെ കെഞ്ചീട്ട് തന്നിന്നാ
അല്ലാ കുറെ സമയമാകുമൊക്കെ ഓട്ടോമാറ്റിക്കായിയിട്ടാണ് ഓപ്പൺ ഓപ്പൺ ആകും ഉം പു
ഞാന് പുതിയ വണ്ടി എടുത്തിട്ട് അന്റോഡ്ക്ക് വരാ
അള്ളാ..
ഹ്ഹ ഹ്
അവല വേണ്ട ഞാൻ എന്റെ വണ്ടീന്റെ ബേങ്കിൽ വരണ്ട് അല്ലിക്ക എപ്പോഴും സേഫ്റ്റി അതാണ്
എന്താടി അനക് ഇന്നേ വിശ്വാസല്യേ
ഞമ്മക്ക് എപ്പഴും ഇന്റെ വണ്ടി അവിടെ ഇയ്യ് ഇന്നേ അവിടുന്ന് കൊണ്ട
ഏഹ് സ്കൂട്ടി അല്ല ഇന്റെ ബുള്ളെറ്റ്മ്മേ
അതല്ലടി പിന്നെ ഇജ് ഇന്നേ ഇവിടന്നെ കൊണ്ട് പോയിട്ട് ഞാൻ പിന്നെ ബസ്സിന് വരണ്ടേ
മാണ്ട ഞാൻ അന്നെ പെരേക്ക് കൊണ്ടാക്കി തരണ്ടല്ലോ ബുള്ളറ്റ്മ്മേ
അങ്ങട്ട് വരി അങ്ങട്ട് വരി എനിക്ക് വയ്യ
അയിന് ഞമ്മൾ ഞാൻ അന്റോഡ്ക്ക് വരല്ലോള്ളൂ എന്നിട്ട് പിന്നെ ബുള്ളറ്റ് മടുത്തക്കാണ്ട് എന്റെ ബുള്ളറ്റ്മ്മൽ എന്റെ ബുള്ളറ്റ്മ്മൽ എടുത്ത്ക്കേണ്ട ഞാൻ എന്നേറ്റ് പോകും
ഓക്കെ അമ്മക്ക് കോഴിക്കോട് പോണ്ടേ
അവിടേക്കൊന്നും എത്തില്ലെങ്കിലും പരപ്പനങ്ങാടി വരെ പോവാ അല്ല കോഴിക്കോട്ക്ക് ബുള്ളറ്റ്മ്മൽ പോവാൻ വിചാരിച്ച ഇജ് പോരോ
ഏഹ്ഹ് എനിക്ക് കൊയപ്പം ഇല്ല കോഴിക്കോട്ടക്ക് പോണേ അങ്ങനല്ല ഇയ്യ് അന്റെ ബുള്ളറ്റ്മ്മൽ ഞാൻ ഇന്റെ വണ്ടിമ്മൽ
അങ്ങനെ
അങ്ങനെ
ഹ്ഹ ഇജ് എന്നെ കുറിച്ച് എന്താ കരുതിയത് ഞാൻ ആരാ മൊതല് ഇജ് കണ്ടോണ്ടി ബുള്ളറ്റ് ഓടിക്കണ ഫോട്ടോ വീഡിയോ സഹിദം അങ്ങട്ട് വരും
ഞാനെ ഞാനും കൂടി അന്നേ ഏ ത് ചെയ്തില്ലാന്നുണ്ടെങ്കില് പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ ഇജാകെ കുടുങ്ങും
അതന്നെപ്പന്നോട് പറഞ്ഞത് എന്നോട് എന്റെ ഫ്രണ്ട്റെ കൂട്ടുകാരൻ നിന്നോട് പറഞ്ഞത് എന്താണ് ഇത് അന്നെ എന്ന ഞാൻ പറയല തുടങ്ങക്കണ എന്നോട് ഈ ലൈസൻസ് എടുക്കും ലൈസൻസ് അതല്ല
നേരം വെളുത്ത് രാത്രി പന്ത്രണ്ട് മണി രണ്ട മണി വരെെയ നമ്മൾ സംസാരിച്ചിട്ട് ചെയ്യ ചെയ് ചെയ്യ് അൻ്റെ മോനോട് എ്റെ മോനോട് കൊടുക്കടി ഫോണ്
അതല്ല അത് പറി ഇൻറെ മോന് ഇന്ന സ്കൂട്ടി പഠിപ്പിച്ച നിങ്ങണ ഇന്റെ മോനാണ് എന്റെ രണ്ടാമത്തെ മു ഉ അതി അതിന്റ ക്രഡിറ്റ് ഫുള്ള് ഓള്ക്കാ
ആം
ലൈസൻസ് ഇട്ടട്ടെന്നിട്ടാണ് ചെിലവ് കൊടുക്കാനോ അവനക്ക്
ഇമ്മനെ ബാക്കിലാണ്ഇരിക്കണത് ന്നു പറഞ്ഞിട്ട്
ഏ
ഓനൊക്കെ മറക്കുവാ ഓനല്ലാതെ ആരാന്റെ ബേക്കിലൊക്കെ ഞാനി വതിരിക്കൂല
പിന്നെ
ഇന്നൊെ അർജന്റീന്റെ കളിക്ക് പോയില്ലെങ്ക എന്താ ക്ലാസ് ട്യഷൻ കഴിഞ്ഞാ പോയില്ലെങ്കിൽ എന്താ മളെ
ഉം ഇന്ന് ബ്രസീലിന്റെ കളിയാണ് ഇന്ന് ബ്രസീല്
ഓ നാളെ കുട്ടിനെ പറഞ്ഞേക്കൂലേ
ഉം
അപ്പം ഈ തോതിൽ എത്ര ദിവസം കളേണ്ടി വരും മോളെ എല്ലാം ബ്രസീൽ ഒന്റെതാലേ
ഏ മോന അർജന്റീനാണ്
ഇജ്ജോ
ഞൻ അർജന്റ്റീന
ആ രണ്ടാളും ഒരാള ആയത് നന്നായി
ഉം ഞങ്ങൾഇവിടെ അട്ടാസിച്ച് കോഴിയിടും
ഏ
ഗോളടിച്ച്മ്പോ ഓളിടും
ഉം
എന്നിട്ട് മറ്റേ മോൻ വന്നിക്കാണ്ട് ചോയിച്ചും പിരാന്തായ
ശരിക്കല്ലാ പിരാന്ത്‌ണേ
ആ കളിന്റെ ഭ്രാന്ത് ഞങ്ങളെ മെസ്സിയ തമ്പുരനെ പറ്റിട്ട് എനക്ക് എന്തെങ്കിലും അറിയോ ഓ ഗ ഓനെ ആടാണ് ആട്
ആ സബ്ജക്റ്റ് ഇഷ്ടല്ല പിന്നെ നമ്മുക്ക് പിന്നെ എൻ്റെ ഇക്കാനോട് പറയേ ഫാത്തിമ്മ വന്നിരുന്ന എന്നെ കാണാനെന്ന്
ഞാൻ പറയില
ആ ന്തടി ഒരു അപമാനം
ഉ അത്രയും ദിവസം നിന്നിട്ട് എന്നൊന്ന് കാണാനോ അന്നോടൊന്ന് വരാൻ പറഞ്ഞിട്ട് അന്റെറ ഒരു ഡിമാൻഡ് അന്റെ സൗന്ദര്യം ഒലിച്ചു ഇറങ്ങും ചൂടാണ് എന്നിട്ട് പേരു ഒര് ശ്വാസ മുട്ടലോ
ഉ ചൂടാണ് ഈ ചൂടിന് വെയില് ത്തൊക്കെ ഇറങ്ങാൻ
അല്ല ഞാൻ വരും വരും വിചാരിച്ചിട്ട് വേഗം ഡ്രൈവിങ്ങിന് വണ്ടില്ലേ
ഉം ഒലക്കന്റെ മൂട്
ഇജ്ജ് യ്ക്ക് ഒരീസം ലീവ് എടുത്തോ അള്ളാ ഞാൻ അവസാനത്തെ ദിവസം വരാന്ന് അന്റെ മ്മ
ഞാനന്നെ ഞ്ഞിയിപ്പോഒരാഴ് നിരല്ലാ ദിവസം രണ്ട് ഗ്ലാസ് വെച്ചെടുത്താലെ ന്റെ തന്നെ കജ്യള്ളു
ഗാസ് മേ പോണ്ട നീ
ആഹ എന്താണ് പേപ്പറ്ട് ത്ത്ക്കാണ്ട് ഇട്ത്ത്ട എഴുതണം നല്ല പേപ്പറ്ട്ത്ത്ക്കാണ്ടുട്ക്കണം ഉ ബുക്കിലുള്ള രണ്ടെണ്ണം കഴിഞ്ഞി എട്ടിന്റെ ക്ലാസ് ഇഞ്ഞ് നാലെണ്ണള്ളു ഇനി നാലണ്ണള്ളു രണ്ടെണ്ണം കഴിഞ്ഞ്
ഇനി നാലണ്ണം അല്ല എട്ടിലും എച്ചിനും പോണ്ടേ
അതലെടിപ്പണെ എട്ടിന്റെ ക്ലാസ് ന രണ്ടെണ്ണം കഴിഞ്ഞ് ഞ്ഞ് നാലണ്ണ ഉള്ളു
ആഹ
ഇനി നാലിസം കൊണ്ട് ഞാനെ ങ്ങനെ നാലണ്ണം കൊണ്ട് ഇട്ട് പഠിച്ചാ പടിയോ
ആക്കെ പടിയും എത്രയും ചാരാന്നല്ല ചോയിച്ചേ കൊറച്ച് മുന്നേ
ആഹ അയിനാ സ്ഥലം നല്ല പോരാണെങ്കി പ ടീം
ആഏ നല്ല സ്ഥലം ഒരു കൊഴപ്പുല്ല
ഉം
ഏ ങ്ങള് ഇവിട ഉണ്യാല ക വര്യാ എന്റെ നാട്ട്
അതല്ലേ ടി അവ്ടെല്ല ഇവിടെ പഠിച്നോടുത്ത്
അത് ശെരി ഉണ്ണിയൽക്ക് എന്നാ വര്യാ
ഉണിയാൾക്ക് രണ്ടാം തീ
രണ്ടതിയല്ലേ ഞാൻ വരണ്ട് ഞാൻ വരും ന്ന് പറ്റിക് ണില്ല വരുന്ന അപ്പ അവിടുന്ന് കാണാം ന് പ്പജ് പറിംജ് പ റിം പറ്റിക്കണ്ന്ന് ഉം അനെപറ്റിച്ചെടി നീ പറഞ്ഞോ
ഇത് പറ്റക്കപ്പെടും പറ്റീക്കുന്നെ
മാപ്പള പറഞ്ഞിട്ടി അന്റെ ഫാത്തിമനിച്ചോ ന്നില് നീച്ചുണിഞാന്ന് പറഞ്ഞിട്ടീല്ലോ എന്നാ പെരുന്നാക്ക് കണ്ടെത്തിയ നന്നായിഅ ന്റെപുതിയാപ്ല കാണാനയി
ഉം
ഏ
ഉം
അന്ന് മുള്ളുമ നോക്കുമ പോോലെ വന്നാലു
അന്നാ അനിക്ക് പോണം ഞങ്ങൾക്ക് ഇത്ടുക്കണം
അല്ല ഞങ്ങളോടെ ഫോട്ട എടുക്ക എലങ്ങളപ്പോ എല്ലാരും കൂടെ റെഡി ക്കല്ല ആയി നക്കുമ്പോ അന്റെ ഇപ്പ വള്ളിൽ പോണക്കായുമ മുന്ന ഞാൻ വന്താണെ ഞാൻ വന്നതല്ലായിുന്ന
ഉം
ഉ അഞ്ചത്തെ എന്ത് പറ തടിച്ചിക്കണ കുട്ടികളൊക്കെ
ഉം ആ അതേമാതിരി തന്നെ
ക്ലാസ്സി നോക്ക തുടങ്ങിയാ മക്കളൊക്കെ
ഓരൊക്കെ പോക്കോടമയല്ല
എന്താ ടീ കയ്യ് പാടാ കുട്ടിന്റെ
ഇപ്പൊന്നുല്ല ബർത്ത്ഡേ എടി ഒരു വയസ്സായി
അ ശരി
എന്നാ വെള്ളിയ ഈ വെള്ളിയാഴ്ചണ മോറമ്പത്തിന്റെ അന്നാണ്
അത് ശരി എന്നാ അവ എന്നാ മേഴിച്ചടുക്കണ മൂത്തമ്മ മ തമന്ന വ മൂത്ത എവിട്ന്നാ
മൂത്തമ്മല്ല മാമിയാണ് ആന്റിയാണ്
ആഹ ന മാണ്ട എന്തിനാണ്
അമ്മായി
മൂത്തമ്മ
ആ അമ്മായിയടെ
ആ എന്റെ വപ്പാന്റെ പംഗളാജീ
ആ
അത അമ്മാന്റെ ബന്ധുക്കളട്ടോ
വാപ്പാടെ പെങ്ങളല്ലേ പെണ്ണെ
ആര് അതല്ല ഞാൻ എന്റെ അഞ്ച വീന്റെ ചെറുതിനെ വിളിച്ച പെണ്ണിനെ
അഞ്ചത്തിന്റെ ചെറുതിന് രണ്ടു വയസ്സ കഴഞ്ഞീര മൂന്നാമത്തെ വയസ്സല്ലേ
മറ്റേതു ഒരു വയസായി അള്ളാ എത്ര ഉളുപ്പലേ നമ്മൾ ഇവിടെ വന്ന് ഓർമ്മല്ല എനിക്ക് നെച്ചിക്കാട്ടത്തെ കാര്യങ്ങളൊക്കെ പറ
ആ
എത്ര എളുപ്പം
ആ ഒരു വയസ്സ്
എത്ര എളുപ്പം ഒരു വയസ്സായി
ഉം പരിപാടി ശനിയാഴ്ചയാനവിടെ പരിപാടി ഓന്നുംല്യ അവിടെ ആയി എന്റെ ഉപ്പാക്ക് അതൊന്നും പറ്റൂല ഇനി വല്ലതു ഉണ്ടാന്ന് അറിയിലട്ടാ വണ്ടി വേകം കൊടുക്കണം പിന്നെ ഏ വേറെന്തൊക്കെ
ജീപ്പ് അല്ലെ എന്റെ മോന് പറണ്ട് ഇപ്പോ അല്ല എന്റെ എടാത്തിന്റെ മോൾക്ക് പ അന്മാറ അടിച്ച കൊടുക്കു ഇന്നാളാത്തെ മതിരി ഇഞ് ജു ഒഴിച്ചുടുത്തി അന്റെ അഞ്ചത്തിന്റെ ആങ്ങളുടെ മക്ക് അതേ പോലത്തെ
ആ
മേടിച്ചു കൊടുക്കണോന് വിചാരിക്കണ്ട് നോക്കട്ടെ അല്ല ജീപ്പല്ല സാധനം ഒന്നും കൊടുത്തിട്ടില്ലലാ പോണംന്ന് വിചാരിക്കണ്ട്
അങ്ങനത്തൊക്കെ എന്തെങ്കിലും മെൻങ്ങി കൊടുത്താലാണ് ഉപകാരപ്പെടുക
ഡ്രസ്സ് ഇഷ്ടംപോലെ കിട്ടി നശിപ്പിച്ച് എത്ര പോലെ നടാത്ത പ്രസവല്ല അവിടെ അതായതുകൊണ്ട് എത്ര പൂരംണചിട്ടാ
മു
നടാർത്തതാകുമ്പോൾ ഓലെ കുടുംബക്കാരുതി ഓക്ക് ആദ്യം ഇതായതുകൊണ്ടേ
മു
ഇത്ര ഒരുപാട് ഡ്രസ്സ്
ഞാനേ എന്റെ അഞ്ചത്തി കൂടി കൂടിട്ട് ഒരു വണ്ടി വേങ്ങി കൊടുക്കണംന്ന് വിചാരിച്ചിണ്ട്
എന്നാ ശരിട്ടാ ഞാൻ വിളിക്കണ്ടേ
ആ ആയിക്കോട്ടെ